ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
ആഹ് നേരത്തെേ വിളിച്ചിട്ട് കിട്ടിയില്ല റേഞ്ച് പോയോ
ആഹ് ഇവിടെ ഈ നെറ്റ് വർക്കിന് കുറച്ച് പ്രശ്നമുണ്ട് ജിയോ സിം ആയതൊണ്ട്
ആണല്യോ അതാ ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഇത് കട്ടായി പോയി
അവിടെ ഈ നെറ്റ് വർക്കിനൊക്കെ പ്രശ്നണ്ടോ
ആഹ് ഇവിടെ എന്റെ എന്റെ സിമ്മില് ഇത് കിട്ടത്തില്ല ഞാൻ പിന്നെ വൈഫൈ കണക്ട് ക്റ്റായൊണ്ട് വല്യ കൊഴപ്പമില്ല
ആഹ് ഞാനാണേല് രണ്ടുസം മുമ്പ് ഇങ്ങനെ നമ്മുടെ ജിയോ ഇപ്പം ജിയോ കരിയേസ്ന്ന് പറയുന്നതിനാത്ത് നമുക്ക് സ്ത്രീകള് ക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്ന വീട്ടിലിരുന്നു ആഹ് വീട്ടിലിരുന്നുമുണ്ട് നമുക്ക് ഇങ്ങനെ ക കസ്റ്റമർ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യാം എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ ആഹ് മാസം ഫിഫ്റ്റികെ സാലറിയാ അങ്ങനെ എന്തോ പ്രൊവൈഡ് ചെയ്യുന്നെ അപ്പൊ ബയോഡേറ്റക്കെ ഇതാക്കി സെറ്റ് ചെയ്ത് ഓൺലൈൻ വഴി അങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറയുന്ന കേട്ടു
ആഹ് എന്നിട്ട് കൊടുത്തോ
ഇല്ല ഞാനിങ്ങനെ ജ റ്റൊന്ന് നോക്കി അപ്പെനിക്ക് അയിനാത്തൊരു ക്യാപ്ച്ച ഡയല് ചെയ്യണമായിരുന്നു അപ്പൊ എനിക്കത് ഇൻവാലിഡ് എന്ന് പറഞ്ഞാ കാണിച്ചു കൊണ്ടിരുന്നേ എന്തുവാന്നറിയില്ല ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ല ഒന്ന് നോക്കണം
ആഹ് ആരോടേലും ഇത് കൂട്ട് ഒന്ന് ചോദിച്ചു ഇതാക്കാനെന്തായിരുന്നു അങ്ങനെ കിട്ടുന്നെങ്കി നമുക്ക് ചെറിയൊരു വരുമാനായാലും കി ട്ടുന്നേം കിട്ടുന്നിടം ആവത്തില്ലയോ
അതാ നല്ല പക്ഷെ നല്ലൊരു ഇതാണ് ജീയോ ഇപ്പ ചെയ്തത്. സ്ത്രീകൾക്കായിട്ട് തൊഴിലില്ലായ്
അമേസിങ് തൊഴിലില്ലായ്മ ആന്ന് ഇപ്പ എത്രയോ പേര് പൈസക്കൊക്കെ കെടന്ന് ഓടുന്നുണ്ട്.
അതാണ് ഉം കഷ്ടോ ഓരോരോ ഇത് ഇപ്പം കണ്ടായിരുന്നോ അഹാന കൃഷ്ണകുമാറിന്റെ വിവാദമായ ന്യൂസൊക്കെ?
ആഹ് അത് ഞാനും കണ്ടായിരുന്ന്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ട്. എനിക്കിനി ഇന്ന് സമയം കിട്ടുമോ എന്ന് ജസ്റ്റ്‌ ഓപ്പൺ ആയെങ്കി എടക്കിടയ്ക്ക് ഈ ഷോർട്ടസൊക്കെട്ട് വരുന്നുണ്ടെങ്കി ന്റെ അടുത്ത്ന്ന് കാണും. അപ്പൊ ഇന്നലെ ഞൻ ഇത് കൂട്ട് പ്പ പ്പ ഇന്നലിം ഞാൻ ഇത് കൂട്ട് കണ്ട്. അവർടെ അമ്മ ഇത് കൂട്ട് അമ്മൂമ്മ എന്തൊക്കെയോ പ്രശ്നമായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞട്ട്
ഉം പ്രശ്നായി ക്ക്യോ പറഞ്ഞുന്ന് പറഞ്ഞ് പ്രായമായവരല്ലേ?
ആഹ് ഓക്കെ പിന്നെ അവടെ റംബൂട്ടാനൊക്കെണ്ടോ വീട്ടില്?
ഇല്ലില്ല. റംബുട്ടാൻ ന്ന് കേക്കുമേ എനിക്ക് അവരെ ഓർമ്മരുന്നേ. കൃഷ്ണകുമാർ ഫാമിലിയെ
അതന്നെ അതാ ഞാൻ ചോദിച്ചവിടെ റംബൂട്ടാനോ
നകത്ത് ഒണ്ടോന്ന്. ആഹ് പിന്നെ മറ്റേ ഇപ്പ കൊറേ പ്രശ്നങ്ങള് നടക്കുന്നുണ്ട് അതിനക ത്ത് നമ്മടെ ഈ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് അല്ലാത്ത പ്രോഡക്ട്സ് ഒക്കെ വാരി തേച്ചിട്ട് കൊറേ പേരത് പ്രമോ പ്രമോട്ട് ചെയ്യുന്നേന്റോക്കെ വെച്ചിട്ട് കൊറെ പ്രശ്നങ്ങളൊക്കെ ഇപ്പ നടക്കുന്നുണ്ട്.
ഉം ഇപ്പം മറ്റിള്ളേ പി ആർ വർക്കിന്റെ പേരിലിപ്പ കൊറേ പ്ലമ്മിന്റെയും ഓരോരോ ബ്രാൻഡിന്റെ ഒക്കെ നമുക്ക് പി ആർ അയച്ചു തരുന്നുണ്ടല്ലോ.
ആഹ് ഈ ഓരോരോ കമ്പനീസ് എറക്കുന്ന പ്രോഡക്ട്സ് ഏഹ് അവർക്കാണെങ്കലും ഈ പി ആർ വർ ന്ന്ട്ട് അയച്ചു കൊടുക്കും ഫ്രീ ആയ്ട്ട് അപ്പം അ കൊള്ളാതാണ് അപ്പ അവരിത് ഒന്നും അറിയില്ലെങ്കിലും അത്ങ്ങനെ വൈറ്റ് വയിറ്റ് നല്ല ഇതാണ് മോയ്സ്ചറൈസ് തരുന്നുണ്ട്. ലോങ്ങ് ലാസ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ത് ചെയ്യുവല്ലേ? അപ്പ വീണ്ടും
ക്കെ അവര് ചെലപ്പോ ഇതൊരു ലോക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും അയക്കുന്നത്തത് ല്ലേ? നല്ലത് വേറെ കാണായിരിക്കും അതരെ വാങ്ങിക്കുന്നവര് പിന്നീട് നോക്കുമ്പം ചെലപ്പോ അവർക്ക് നല്ലതായിരിക്കും അയക്കുന്നത്.
ഇപ്പ ഇൻഫ്ലുവൻസേഴസ് എന്ന് പറഞ്ഞ് ഈ ചെറ്യ കുട്ടികളല്ലേ ഇപ്പ കൂടുതൽ ഫോണൊക്ക് ഉപയോഗിക്കണ് അപ്പോ എവർക്കിതിപ്പോ ഒന്നും ഏഹ് ചിന്തിച്ചറിയാനുള്ള കഴിവും ഉം. പ്രായമൊന്നും ആയിട്ടില്ലാത്ത പിള്ളേര് പ്രായേ ആഹ് വേടിച്ചിക്കുന്നു തേക്കുന്നു. അപ്പോ ഒരു സൈഡിൽ നോക്കുമ്പോ കറക് റ്റാണ് ഇങ്ങനെ പല പ്രോഡക്ട്സ് ഒക്കെ നമ്മള് ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് ചെയ്യാതിപ്പോ നമ്മള് ഡെർമറ്റോളജിസിസ്റ്റിനെ കണ്ടിട്ട് ഒരു പ്രോഡക്ട് റ്റ് യൂസ് ചെയ്യുന്ന പോലല്ലല്ലോ കണ്ണിക്കണ്ട പ്രോഡക്സ് ഒക്കെ വാരി തേക്കുന്നേ.
ഉം ഈ മറ്റ്ള്ളേ അതറിയാവോ മറ്റേ നമ്മടെ സിനിമ ആഹ് പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് നവ്യ നായരുടെ മുത്തശ്ശ്യായിട്ട് അഭിനയിക്കുന്ന ഒരു പുള്ളിക്കാരില്ലേ?
ആഹ് ഒണ്ടുണ്ട് ആഹ് മ
പുള്ളിക്കാരിയുടെ മോളുടെ മോളുടെ വണ്ണം കൊറയാൻ പറ്റും സ്വയം ആഹ് പിന്നെ ആഹ് ആഹ് സൗഭാഗ്യടെ വണ്ണം കുറഞ്ഞത് കണ്ടായിരുന്നോ?
ആഹ് അത് ഞാൻ ഇപ്പ ഒരു ഒരു പുതിയ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടയാണോ?
ബ്ലാക്ക് അല്ല ഞാനൊരു ഏഹ് ഒരു നമ്മടെ ഗ്രീൻ കളർ അല്ല. എന്നാ ഒരു നല്ലൊരു വേറൊരു ഗ്രീൻ കളറ് ഇവടൊരു ഇതിട്ടിട്ട് അപ്പണ്ണ് ഇന്റർവ്യൂവിന് എന്തോ പോയപ്പഴന്തോ ആന്ന് തോന്നണു എവിടെയോ പോയപ്പ ആരോ ഇതെടുത്ത് ഇട്ടേക്കുന്ന്. പക്ഷേ പതിനാറ് കിലോ കൊറഞ്ഞ് ആ പെണ്ണിന്റെ അത് ഇത് കൂട്ട് ഡയറ്റീഷ്യനെ പോയി കണ്ട് അങ്ങനെ ഫോളോയ്ത് ഴായി പതിനാറ് കിലോ കൊറഞ്ഞത്
ഇ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ അല്ലാതെ നോക്കിട്ട് കാര്യല്ല എല്ലാത്തിനും ഒരു ആഹ് എന്താ പറയാ മെഡിക്കെ കണക്കൂട്ടല് ആഹ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഇപ്പ അതിനെന്താ അളവ് കുറവന്നൊക്കെ നോക്കി അത് കൂട്ടാനുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതി ഇപ്പ ബ്ലൂടാത്ത് ബ്ലൂടാത്ത്യാനൊക്കെ ഒന്ന അറിയാതെതിന്റെ ടാബ്ലറ്റ് ഒക്കെടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്
ഉ ഇപ്പ തന്നെ വേണു കുതിര കാര്യം നോക്കിയേ എന്തെല്ലാം ഇതോടറിഞ്ഞ വർഷട്ട് പാവം ക്യാൻസർ ആയി
ഉം അത് ഇപ്പൊ ഇന്നലെ വേറെ വിഷയം നടക്കുന്നുണ്ടായിരുന്നു ആഹ് മോനുമായിട്ട്
ആഹ് അത് ഞാനും കണ്ടിരുന്നു മോൻ ഇതോട്ട് ഇങ്ങനെ ഒരു അമ്മയുടെ വീഡിയോ കാണിച്ചതായനും പറഞ്ഞു
അത് ആഹ് മ് ആലോചിച്ച് നോക്കുമ്പ ആകൊച്ച ചുന് അതരു ട്രോമയാണ് സ്നേഹം കിട്ടീട്ടല്ലന്നൊക്കെ പറയുമ്പോ അതൊരു ലൈഫലോങ്ങ്‌ ട്രോമയല്ലെ നമ്മളൊക്കെ എന്ത് ഭാഗ്യവാമാരാന്ന ഞാൻ ആലോയിക്കുന്നെ നമ്മുക്കൊക്കെ പൈസക്ക് പൈസ നമ്മളെ നമ്മള എന്ത് പറഞ്ഞാലും ഒത്തിരിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉടുക്കാൻ തുണിയുണ്ട് കയി ക്ക ഭക്ഷണം ഉണ്ട്
ഞാനാണെങ്കി കൊറച്ചു മുന്നെ ഒരു സിനിമ കണ്ടോണ്ടിരുന്നിയ മറ്റേ എന്താ അച്ഛൻ കൊമ്പത്തോ അമ്മ വരമ്പത്തോ എന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ കറണ്ട് പോയപ്പോ ഞാൻ പിന്നെ ഇവിടെങ്ങ് വന്നിരുന്നു അത് ഏകദേശം നല്ല പണ്ടാത്ത ഒരു സിനിമയാണ് അത്
നടനെഏതാ
നടനന്ന മുരളിയില്ലേ മുരളി
ആഹ് ആഹ് മനസ്സിലായി മനസിലായി ആഹ്
ആഹ് മുരളിയുടെ ഒരു സിനിമ
ആഹ് അവരുടെയൊക്കെ പണ്ടത്തെ കഥഅ ആഹ് അതെ
അതിങ്ങനെ അമ്മവണ്ട് പറയുന്ന കേട്ട് നല്ല സിനിമയെ ലാസ്റ്റ് കരയുമന്ന് അപ്പ്
അപ്പോഴത്തേക്കിന് കുറച്ച കഴഞ്ഞപ്പോഴ കരണ്ട് അങ്ങ് പോയി ശോ. യൂട്യൂബിൽ കാണുമായിരിക്കുവല്ലോ
ആഹ് യൂട്യൂബില അതാ ഞാന് പിന്നെ ഫോണിനകത്ത് ഞാൻ കാണാനഅങ്ങ് മടി ടിവിലാ ആകുമ്പോ നമുക്ക് ഇച്ചിരിതായിട്ടിരുന്ന് കാണാലോ
ഉം
അങ്ങനെ ടിവിയില യൂട്യൂബില ഇട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നെ
ടി വിയിൽ ഇപ്പം ഇങ്ങനെ മിസൈലിന്റെ ഒരു പരസ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ
ആണോ
ഇത് പക്ഷെ എനിക്ക് തോന്ന്നു സീരീസ് ആണെന്ന എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞി അത സിനിമയല്ല അത് സീരീസ് ആയിട്ട് നടക്കുന്നെ പക്ഷെകണ്ടിട്ട് പ്രൊഡക്ഷൻ കണ്ടിട്ട് അടിപൊടി മുത്തശ്ശി
ആണല്ലേ വേറെ കാണാൻ പറ്റ മറ്റ നല്ല സിനിമകളൊക്കെയ ഉണ്ട് ഇപ്പോഴത്തെ സിനമകളൊക്കെ കണ്ടരാൻ പറ്റ മറ്റ അതിരടി ദൃഢം അതൊക്കെ കണ്ടായിരുന്ന
നല്ല ടോപ്പന്ന് പറയു
ഹലോ
അതിരടൊക്കെ നല്ല സ്ലോപ്പാന്ന് പറയുന്നു ഒരു ക്രിഞ്ച് ഫീൽ ആഹ്
ആഹ് അതനെ ചിരിക്കാനുണ്ടോകയ്ച്ച ചിരിക്കാനൊക്കെയുണ്ട് എങ്കിലും ആഹ് കണ്ടോണ്ടിരിക്കാം
ഉം
ഞാൻ കണ്ടു എനിക്ക് പക്ഷെ ചിരിക്കാനുള്ളതായിട്ടൊക്കെ തോന്നിയായിരുന്നു അതിനകത്താ ടൊവിനോടെയും പിന്നെ ഈ വിനീത് ശ്രീനിവാസം വരുമ്പോഴാ കൂടുതലും ചിരിക്കാനൊക്കെയള്ളൂ പിന്നെ മറ്റേ ഹാശറുണ്ടല്ലോ ല്ലവരും വാഴ സിനിമയ്ക്ക് എത്ത അവൻ നിക്കാണുണ്ട് അതൊക്കെ നല്ലൊരു സീന.
ഷാനൊക്കെ ഉണ്ടല്ലേ?
ആഹ് ഷാനൊക്കെ ഉണ്ട് അവന്മാരുടെ ആ ഒരു കോംബോ നല്ലപോലെ ചിരിക്കാനുള്ളതുണ്ട്.
അല്ലേലും ടോവിനോ ഉപേക്ഷിക്കോ
ഉം ആണ് ആഹ് പിന്നെ അതില് മേസൻ ജോസഫ് കൂടെ വരുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോ ഇന്നാള് ഒരു സിനിമ എറങ്ങിയില്ലായിരുന്നോ മറ്റല്ലേ എന്തുവാ നിവിൻ പോളിയും ഒരിതും കൂടെള്ളേ
സർവമായയോ?
ആഹ് അതിനകത്ത് നായികയുണ്ട്.
ഡെ ഏഹ് ഡെലൂറൽ
ആഹ് ഡെലൂല് അറിയ മാത്യൂന്നോ അങ്ങനെ എന്തോ പെണ്ണീന്റെ പേര്.
അതെ അതെ
ആഹ് നടിയുണ്ട് ഈ സിനിമയില്
ആഹ് പക്ഷെ ഇതില് അതിലുള്ള പോലെരു സൗണ്ടല്ലെ. ഇതില് എന്തൊരു ഒരു കെഞ്ച്
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ ദൃഡം സിനിമ ണ്ടായിരുന്നോ?
ദൃഡം ഞാ കണ്ടു. കണ്ട സിനിമയുടെക്കെ തലത്തിന്ന് വേറൊരു ക്ലൈമാക്സിലോട്ട് ഉണ്ട്
ആഹ് മേലെ ദൃശ്യം പിന്നെ മെനിക്ക് വല്യ ഇത് തോന്നിയില്ല. ദൃശ്യം വല്യ ഓഹ്
കിട്ടിയില്ലന്ന് പറയുന്നു.
ഉം അതന്നെ ലാസ്റ്റ് ട്വിസ്റ്റ് എല്ലാം കൂടെ എല്ലേൽ കൊർച്ച് കൊറ്യോ ട്വിസ്റ്റ് ആണെങ്കി ഒറ്റ ട്വിസ്റ്റിലങ്ങ് നിക്കണേ ഇത് പക്ഷെ ഒരുപാട് പിസ്റ്റല് കൊണ്ടോന്ന് കൊണ്ടോന്ന് ലാസ്റ്റ് ആയപ്പോ വലിച്ചു നീട്ടിയിട്ട് എന്തൊക്കെയോ പെട്ടെന്ന് കൊണ്ടൊന്ന് തീർത്ത പോലെനി. എനിക്ക് സ്വയം എനിക്ക് തോന്നുന്നു.
ആഹ് കൊർച്ച് പേര് ഇതേ സൈം ഔട്ട ഞ പർഞ്ഞേ എല്ലാം കൂടെ കൊണ്ട് അവസാന ട്ടന്ന്.
ആഹ് അവസാനം പറ്റ്യേ ഏറ്റവും വലിയ തെറ്റെന്ന
ഉം പിന്നെ ഇവട ന്താ ഇവടൊക്കെ പോവാറുണ്ടോ തിയേറ്റർലക്കെ പോയാണോ സിനിമ? ഇല്ല ല്ല ഞങ്ങള് ലാസ്റ്റ് തിയേറ്റർൽ പോയി കണ്ട സിനിമ എങ്ങനായിരുന്നോ ഓ ഇത്. കളംകാവൽ
ആഹ് അതാണല്ലേ. അത് ഞാൻ ഇതുവരെ കണ്ട ല്ല അത് മോഹൻ എന്താ ഇവരുടെയല്ലേ?
അത് ഹേ ട്ടി മമ്മൂട്ടീന്റെ ഒരു സ കോപ്പാത്ത് വര്ന്ന ഒരു ഫിലിമാണ് മറ്റേ
സിനിമ?
യൂട്യൂബില്ണ്ടോന്ന് അറിയില്ല വിനായകൻ ഒക്കെയണ്ട് വിനായകൻ അതിലൊരു പോലീസ് ഓഫീസർ ഒക്കെ ആയിട്ടുള്ളതാ.
ആണ് ല്ലേ ഞാന് അത് കണ്ട്ട്ടില്ല സിനിമ ഞാൻ കേട്ടായിരുന്നു. സിനിമ കേട്ടായിരുന്നു പക്ഷെ കണ്ടില്ല.
ഉം പക്ഷെ നല്ലൊരു കഥയാണ് വരുന്നത്. ഭർത്താവിനെ ത്തീൻ അങ്ങനെള്ള കൊർച്ച് സ്ത്രീകളെ ചൂസ് ചെയ്തിട്ട് അവരോ ഇത് തീർക്ക്ന്നത്. സൈക്കോപാത്ത്ന്റെ ഒരു കഥയാ പറയുന്നേ.
ത് ഒള്ള കഥയാണോ അതോ അല്ലാതെ?
ഏഹ് പക്ഷെ എന്താ അറിയില്ല കണ്ടിരി ന്നാ നമുക്ക് കൊറച്ച് പേടിയോ മ മമ്മുട്ടിയുടെ കൊർ മാനറിസംസ് ഒക്കെ ഒരു കറക്റ്റ് ഒരു സൈക്കോപാത്തിന്റെ ലെവല്. പിന്നെ എനിക്ക് തോന്നത് ഈ ഹോറർ
ഇഷ്ടാണല്ലേ
ഹൊററാവുമ്പൊ കൊറച്ച് രസവല്ലേ
പ്രായെനിക്കും ഏ അത് ഹൊററ് പിന്നെ നമ്മളീ ഭയങ്കരെ എന്താ പറയുന്നെ ഒരു ക്രൈം ത്രില്ലർ മൂവിയെ ത്രില്ലറൊക്കെനിക്ക് ഭയങ്കരിഷ്ടാ ഫോറൻസിക് അങ്ങനെയൊക്കുള്ളത്
ആയിരിക്കും ഇത് സംഭവിക്കും സംഭവിക്കുംന്നറിയാനുള്ളൊരു തൊരയാ
ആഹ് തൊരയാ ഈയെടക്ക് മം എന്താ ജയറാമിന്റെയൊരു സിനിമ എറങ്ങിയാര്ന്ന് പരിമള ആൻഡ് പോന്നും പറണ്ട അത്ഷേ കൊള്ളത്തില്ല അതെനിക്കിഷ്ടപ്പെട്ടതേയില്ല ശോവാ
ഞാൻ കണ്ടില്ലത് അതേതാ ഞാനിപ്പ ഞാദ്യായിട്ട് കേക്കുവ ആ സിനിമേന്റെ പേര്
അത് ന നമ്മടെ ജയറാമും ഉർവശിയും കൂടിയൊള്ളൊരു സിനിമാണ് ഈ പറഞ്ഞ മാരി നമ്മടെ എന്തോ ദൃശ്യത്തിന്റെ കൂട്ട്തന്നെ ഒരു ആ ഒരു ലൊള്ളൊരു സിനിമയാത് അത് വല്യ രസൊന്നുല്ല ഓ
ക്രൈം ത്രില്ലറാണോ അതോ
ആഹ് അതിനകത്ത്മൊത്തം മരിക്കുന്നൊക്കെയുണ്ട് അത് നമ്മുടെ ഏത് സിനിമയാത് മറ്റേ നീലിയെ വന്നിട്ട് കല്യാണിപ്രിയദർശന്റെയൊരു സിനിയുണ്ടായിരുന്നല്ലോ ഈയെടക്ക് ആഹ് ലോക ആഹ് സിനിമക്കകത്തൊരു പോലീസുകാരനില്ലേ അവൾടെ കൂട്ടാ ആഹ് അവനാണതിനകത്ത് മരിക്കുന്നത് ഈ ജയറാമിന്റെ മോളെ സ്നേഹിക്കുന്ന അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ക്കെയോ ചേർന്നിവനെ കൊല്ലുന്നതായിട്ടൊക്കെയാ
ആഹ് അയ്യോ
എന്നെശെരിയെന്നാ ജോലിയൊക്കെ നടക്കട്ടെ ആ ശെരി